കേക്കാവോ
ആഹ് കേക്കാം കേക്കാൻ പറ്റുന്നൊണ്ടാ
ആഹ് കേക്കാം എന്തൊക്കെണ്ട് വിശേഷം ചോറൊക്കെ കഴിച്ചോ
ഇല്ല ഇല്ല ചോറൊക്കെ വെന്തിരിക്കുന്നേ ഒള്ളൂ കഴിച്ചില്ല എല്ലാം ഇപ്പ അങ്ങോട്ട് റെഡിയാക്കി വെച്ചതേ ഒള്ളു അവടാ
ഇവിടേം കഴിച്ചില്ല ഇവിടെ എല്ലാം റെഡി ആയി കഴിച്ചില്ല എല്ലാം തന്നാണോ ചെയ്തത് ചോറും കറിയും
ഓ ഇൻ ഓ ഞാൻ തന്നെയാ ചെയ്യുന്നെ ഇവിടെ ആരുവില്ല അപ്പ പിന്നെ ഞാൻ തന്നെ ചെയ്യണം അങ്ങനെയെല്ലാം ഇപ്പ റെഡിയാക്കി വെച്ചതേ ഒള്ളൂ കൊറച്ച് സമയം വേണം നമ്മൾ ഒറ്റക്ക് ചെയ്യുമ്പം കൊറച്ച് സമയം എടുത്തല്ലേ ചെയ്യു ഒന്നും അറിയാത്തോണ്ടേ പഠിച്ചു വരുന്നല്ലേ ഉള്ള് അപ്പൊ അതി ന്റേതായ പാടൊണ്ട്
ഓ അതേ അത് ശരിയാ എനിക്ക് നല്ല പനിയായിരുന്നപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതേയൊള്ളു ഇപ്പഴത്തെ കാലാവസ്ഥ എല്ലാർക്കും പനിയാ ഇപ്പോ ഹോസ്പിറ്റലിൽ പോയാലും നല്ല തെരക്കാ അവിടെയും കാര്യം എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കാലാവസ്ഥേടെയാ
ആഹ് ഇതാ മഴയും പിന്നെ ഭയങ്കര ചൂടെല്ലാം ആയില്ലേ അതിന്റേംകൂടൊക്കെ ആയിരിക്കും ആഹ് എന്റെ വീട്ടിലും അതുപോലെ തന്നാരുന്നു അച്ഛനും അനിയനും ഒക്കെ പനിയാരുന്നു ഇപ്പൊ എനിക്കും തുമ്മല് പോലെന്തോ ചെറിയൊരിതുണ്ട് ചെലപ്പോ പനിയാവാനായിരിക്കും അറിയത്തില്ല അതൊരു എതക്കേടുണ്ട്
ഉം എനിക്ക് പനി വരുമ്പോ ആദ്യം വരുന്ന തൊണ്ടവേദനയ ഭയങ്കര തൊണ്ടവേദനയാരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പക്ഷേ അന്നരം ഈ ഉപ്പു വെള്ളവൊക്കെ കൊള്ളും തൊണ്ടക്ക് അന്നരം ഒരാശ്വാസോണ്ട് എന്നാലും മാറത്തില്ല പിന്നങ്ങനെ തുമ്മലും ജലദോഷൊക്കെ ഉണ്ടായിരുന്നു മൂക്കടപ്പുവൊക്കെ അങ്ങനെ ഹോസ്പിറ്റലി പോയി മരുന്നൊക്കെ വാങ്ങി ഡ്രിപ്പൊക്കെ ഇട്ടിട്ട് വന്നതാ
ഉം എനിക്കങ്ങനെ തന്നെ തൊണ്ടവേദന ആദ്യം വരുന്നെ അത് വരുമ്പഴേ അറിയാം നമുക്ക് പനിയാവൂന്ന് അത് പിന്നങ്ങ് തുമ്മലാവും ആഹ് അങ്ങനെ പിന്നെ പിന്നെ അതങ്ങ് പനിയാവും പിന്നെ കൊറച്ച് ദിവസം എടുക്കും ഞാാനിപ്പ ആവി പിടിക്കാൻ വേണ്ടീട്ട് അതെടുത്ത് വെച്ചു കൊറച്ച് നേരം കഴിയുമ്പഴത്തേക്ക് ഒന്ന് ആവി പിടിച്ചു നോക്കാന്ന് വി ച്ച് വെറുതെ ഇനിയിപ്പ അല്ലെങ്കി ആശു ത്രീ പോയാല് അവിടെ എല്ലാർക്കും പനി ഇവിടെ കൊച്ചൂടൊക്കെ ഉള്ളോണ്ടേ അപ്പൊ അവനൂടെ വരാ തെ നോക്കണം ആഹ് അങ്ങനെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആവിയൊക്കെ പിടിക്കാന്ന് അപ്പൊ അങ്ങ് പെട്ടന്നങ്ങ് കൊറയുന്നെങ്ങി അങ്ങ് കൊറയട്ട്
ഉം കൊച്ചൊക്കെ ഒള്ളോണ്ട് ആവിയൊക്കെ പിടിക്കുന്നത് നല്ലതാ എപ്പഴും കാര്യം കൊച്ചുങ്ങക്കൊക്കെ പെട്ടെന്ന് പനിയൊക്കെയൊണ്ടേല് പെട്ടെന്ന് പകരും അതുകൊണ്ട് പനിയുണ്ടെങ്കി തന്നെ കുഞ്ഞിന്റെ അടുത്ത് മാസ്കൊക്കെ ഇട്ടോണ്ടിരിക്കുന്നയാരിക്കും നല്ലത്
ആഹ് അവർക്ക് പനി വന്ന നമ്മക്കാണേ എങ്ങനെയെങ്കിലൊക്കെ നമ്മള് അഡ്ജെസ്റ്റെയ്തങ്ങ് പോവും പനിയൊക്കെയായാ നമ്മക്ക് മരുന്നൊക്കെ കഴിച്ച് കൊച്ചു കൊച്ചായോണ്ട് മൂന്ന് മാസം ആയതേ ഒള്ളൂ അവരെ ഒന്നും ചെയ്യാൻ പറ്റ ത്തില്ല മരുന്ന് കൊടുക്കാനും പറ്റത്തില്ല മരുന്നുകൊട്ക്കാനുംപറ്റത്തില്ല പാടായിരിക്കും, അപ്പൊ അവർക്ക് വന്നാ അവർക്ക് അസ്വസ്ഥതയായിരിക്കും അതുകൊണ്ട് പരമാവധി വരാതെ നോക്കണം പനി ആയോണ്ടാ ഇപ്പൊ അഥവാ വന്നാല് ഹോസ്പിറ്റലി പോവാനും പറ്റത്തില്ല അവിടന്നൊക്കെ പനി വരോന്നുള്ള പേടി കാരണേ കൊച്ചിനേം കൊണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റത്തൊള്ളൊ അവരെ വീട്ടി നിർത്തിയിട്ട് പോവാൻ പറ്റുന്ന അവസ് സ്ഥയല്ലല്ലോ മ്മ്ക്ക് പനിയായാലും അവരേം കൊണ്ടേ ആശുപത്രി പോവാൻ പറ്റത്തുള്ളൂ അപ്പൊ അവടെ ചെല്ലുവേനെ അവർക്ക് അവിടെന്ന് എവിടെന്നേലും പനിയായിക്കഴിഞ്ഞാ അവർക്കാണെ മാസ് ക്കൊ അങ്ങനെയുള്ള ഒന്നും വെക്കാനും പറ്റത്തില്ല, പിള്ളേർക്ക് നിർബന്ധമായിരിക്കും അവർക്ക് തന്നെ അസ്വസ്ഥതയായിരിക്കും നമുക്ക് തന്നെ പനി വന്ന്‌കഴിഞ്ഞാ മൂക്ക്ങ്ങട പ്പും ശ്വാസം മുട്ടൊക്കെ വന്നു കഴിഞ്ഞാ നമ്മക്ക് തന്നെതക്കെടാംപ്പൊ കൊച്ചുങ്ങളുടെ അവസ്ഥഎന്തു ആരിക്കും ഇപ്പാണെ മൊത്തം അസുഖങ്ങളെല്ലാ എടത്തും,
അതെ ഇപ്പ എവിടെ തിരിഞ്ഞാലും എല്ലാർക്കും പനി ജലദോഷം, ചിലർക്ക് ഒരു ഡെങ്കിപ്പനി ഞങ്ങളുടെ ഈ വീടിന്റെ അടു, ത്ത് ഉള്ള ആൾക്കാർക്കൊക്കെ രണ്ട്, മൂന്ന്‌ പേർക്ക് ഡെങ്കിപ്പനിയായിരുന്നു, അതീ കൊതുകൊ ക്കെ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകിയൊക്കെയാണ് ഡെങ്കിപ്പനിയൊക്കെ വരുന്നത്,
ആഹ് അത് തന്നെ കൊതുവാണെങ്കി മൊത്തത്തി എല്ലായിടത്തും കാണും ഇപ്പോഴാണ് മഴയും വെയിലും കൂടെ ആയത് കൊണ്ട് മഴയ്ക്കകത്ത്, അത് ചിരട്ടലോ അല്ലെ എവിടേലൊക്കെ വെള്ളം കെട്ടിന്ന് കൊതുക് വരും. അപ്പൊ പിന്നെ ഈ സമയത്തല്ലേലും ജൂണൊക്കെ ആകുമ്പത്തേക്കും മഴയും പിന്നെ, ആഹ് മറ്റേ വെള്ളം കെട്ടി കിടക്കും അസുഖങ്ങളൊക്കെ തന്നെ ജൂൺ, ജൂലൈ ആ സമയത്തൊക്കെ, ഇനി കുറച്ചസം കൊറച്ച് കാലം കഴിഞ്ഞാെങ്കിലെ ഇതൊക്കെ അങ്ങോട്ട് മാറത്തുള്ളൂ, ഇപ്പത്തെ കാലാവസ്ഥയും ശെരിയല്ല,
ഈ വൈകുന്നേരം ഈ സന്ധ്യ സമയമൊക്കെ ആവുമ്പോത്തേക്ക് ഇവിടൊക്കെ ഭയങ്കര കൊതുക, കൊതുക്‌പർഞ്ഞാ ഒരു രക്ഷയില്ലാത്ത കൊതുക, ഇപ്പം ഞങ്ങളെന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിനകത്ത്, തൊണ്ടണ്ടല്ലോ നമ്മുടെ തേങ്ങയുടെ ആ തൊണ്ടും പിന്നെ, കരിയിലയൊ അതെല്ലാം കൂടി ഇട്ടിട്ട്, പുകയ്ക്കും അന്നേരം വീടിന്റെകത്തോട് സിറ്റ് ഔട്ടിൽ വെച്ച് പുകയ്ക്കും അപ്പം, ഈ അയ്ന്റെ പൊക വരുമ്പോ കൊതു അങ്ങ് കുറയും നല്ല പോലെ കുറയും, കൊതു അങ്ങ് പോകും, പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും വരും,
ച്ച് ചെയ്യുമ്പ പിന്നേം വെരും, അതെന്നെ ഒരു ഒരു വട്ടം കൊതുക്‌ കടിച്ച് കഴിഞ്ഞാൽ അവിടെത്തന്നെ ആയിരിക്കും പിന്നേം കടിക് പിന്ന അപ്പ ഭയങ്കര അസ്വസ്ഥതയും ഭയങ്കര ചൊറിച്ചിലാ മറ്റേ ഒരുമാതിരി കൊതുവ ഇപ്പം, അപ്പൊ കൊതുകടിക്കാതിരിക്കാനുള്ള ഇതൊക് ക്കെ നോക്കണം നമ്മള് വീടൊക്കെ വൃത്തിയാക്കി ഇടയും വെള്ളൊന്നും കെട്ടിനിൽക്കാതെ, ഇല്ല ഇവിടെ ഞങ്ങളടെ വീട്ടിന്റെ ഫ്രണ്ട്ൽ കനാലുണ്ട് അതുകൊണ്ടാ കുറച് കൂടെ പ്രശ്നം, പ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ വെള്ളം കെട്ടി നിക്ക ഈ സമയാമ്പോ വൃത്തിയാക്കണ്ടേ ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല കനാലിലേ, അപ്പൊ ഈ വെള്ളം തൊറന്ന് വിടുമ്പോ അതെല്ലാം കൂടെ വന്ന് ഈ സൈഡിൽ തന്നെ കെട്ടി നിക്ക്ന്നേ, അപ്പൊ അതും കൂടെ ആയപ്പോത്തേക്ക് ഭയങ്കര കൊതുവാണ് കതക്‌തൊർന്നിടാനൊക്കത്തില്ല രാത്രി, മ്മള് കതക്‌ ഇങ്ങനെ അടച്ചിട്ടേക്കണം,
നമ്മള എത്ര ശ്രദ്ധിച്ചാലും എവിടെങ്കിലൊക്ക വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം കാണും ഇപ്പം, നമ്മുടെ മുറ്റത്തായാലും നമ്മള എത്ര നോക്കിയാലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ തന്നെ ഫ്രിഡ്ജിൻ്റെ പുറകില്, ചിലോട ഒരു ഇങ്ങനെ വെള്ളം വേസ്റ്റ് വെള്ളം കിടക്കുന്ന ഒരു ഇതുണ്ട്, ണ്ട് ചെലപ്പോ നമ്മളത് ശ്രദ്ധിക്കണോന്നില്ല അപ്പൊ, നമ്മൾ എത്ര വൃത്തിയാക്കിട്ടാലും എവിടെയെങ്കിലൊക്ക അതിനുള്ളൊരു സാഹചര്യം കൊതുക് കണ്ടുപിടിക്കും. അയ്ന് മുട്ടയിടാനുള്ളൊരു സാഹചര്യം
ഉ അതാ മറ്റേതൊക്കെ രാത്രിയ വൈകിട്ടൊക്കെ അല്ലെ വെളുപ്പിനൊക്കെ ആയിരുന്നു കൊതു വരുന്നത് ഇത് ഇപ്പം എപ്പോഴും കൊതുവാണ് പറയാൻ പറ്റത്തില്ല എവിടുന്നൊക്കെയാ കയറി വരുന്നെ രാത്രിയക്കെയാണെ നിക്കാനും ഇരിക്കാനും വയ്യാത്ത രീതിയിൽ കൊതുവാ പണ്ടൊക്കെ നമ്മൾ കേട്ടില്ലെ എറണാകുളത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൊതുകൊള്ളെന്നൊക്കെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല ഇപ്പം എല്ലാ വീട്ടിലും ഭയങ്കര കൊതുകാ അത് കൊതുകും ഈച്ചയും
ള് ചില ദിവസങ്ങളിൽ നല്ല മഴയായിരിക്കും അപ്പം നല്ല തണുപ്പുമായിരിക്കും പക്ഷെ ഈ തണുപ്പത്ത് ത്ത് എനിക്ക് തണുപ്പത്ത് ഫാൻ ഇടുന്നത് ഇഷ്ടല്ല പക്ഷേ ഈ കൊതുകടി കാരണം ഫാൻ ഇടാതെ വേറെ രക്ഷയില്ല തണുത്ത് വെറച്ച് കിടക്കുന്ന ദിവസങ്ങളിൽ പോലും ഫാൻ ഇട്ടോണ്ടാ കിടക്കുന്നത്
ആഹ് കൊതുക് കാരണം ഫാൻ ഇട്ടേ പറ്റത്തുള്ളൂ അതാ അത് ഇട്ടട്ട് പൊതച്ച് പൊതച്ച്മൂടി കിടന്നാലും കൊതു എയിലെകുടങ്ങിലൊക്കെ വന്ന് കടിക്കും അതാണ് കുഴപ്പം
കുഞ്ഞിന് കുഞ്ഞിന് എങ്ങനെ മറ്റേ എല്ലാ കൊതുക് വലയുണ്ടോ അതിന്റെറെ അതിനകത്താണോ കിടത്തുന്നെ
തൊട്ടിയിൽ അതുണ്ട് അതിനകത്താ കിടത്തുവാ നമ്മുടെ കൂടെ കിടത്തത്തില്ല അങ്ങനെ കൊതുവായത് കൊണ്ടേ നമ്മള് പൊതച്ചു വെച്ചാലും അവന് മൊത്തത്തി അങ്ങ് പുതക്കത്തില്ലല്ലോ കയ്യിലോവിടെയൊക്കെ നമ്മള് അല്ലാ ഇട്ടേക്കുമ്പോ അവിടെ ഒക്കെ വന്ന് കൊതുക് കടിക്കും അതുകൊണ്ട് നമ്മള് അവന്റെ തൊട്ടി തന്നെ കിട ത്തിയേക്കുന്നെ അതിനകത്ത് കൊതുകുവല പോലെയുണ്ട് അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല എന്നിട്ട് ഫാൻ ഇടുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ കുഴപ്പമില്ല എന്നാല് അവർക്ക് പാടാ നമ്മള് കട്ടിലില് കിടത്താറില്ല അങ്ങനെ തൊട്ടി തന്നെയായിരിക്കും കെടത്താ രാത്രി സമയത്ത് പകലൊക്കെ ആണെങ്കി പിന്നെ എടുത്ത് കിടത്താൻ കട്ടിലിൽ രാത്രി ഒട്ടും പറ്റത്തില്ല
അതുപോലെ മ്മ് കൊതുക് മാത്രല്ല ഈച്ചയും ഉണ്ട് ഇപ്പം ശരിക്ക് ഇപ്പൊ കുഞ്ഞിന്റെയൊക്കെ ഫുഡ് ആയാലും കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു കാരണവശാലും തുറന്ന് വെക്കരുത് കാര്യം നമ്മൾ തുറന്ന് വെച്ചാ നമ്മുടെ കണ്ണ് തെ റ്റുമ്പോഴായിരിക്കും ഈച്ചകൾ വരുന്നത് ഇപ്പം ഭയങ്കര ഈച്ച ശല്യമാണ് ഇവിടൊക്കെ നല്ല ഈച്ചയുണ്ട് അവിടെ ഉണ്ടോ ഈച്ചയൊക്കെ
ഓഹ് ഇവിടെയുണ്ട് ഇപ്പൊ ഇല്ല ഒരു ഈച്ച പേപ്പർന്നും പറഞ്ഞ ഒരു ഒരു പശ പോലുള്ള ഒരിതുണ്ടല്ലോ ആഹ് അതിപ്പോ മേടിച്ച് വെച്ച് എന്താലും രണ്ടു കൊറച്ച് ദിവസം കൊണ്ട് അതിന്റെ ഈച്ചയുടെ ശല്യം കുറവുണ്ട് കൊറെ എണ്ണം വന്ന് അതിനകത്ത് പറ്റിപിടിച്ചിരുന്നു അതൊന്നും അങ്ങനെ അങ്ങ് ചാവത്തില്ലെ അതുകൊണ്ട് അതിന്റെ ഇത് കുറവുണ്ട് ഇപ്പൊ ഈച്ചേടെ കുറവുണ്ട് പക്ഷെ കൊതുവിന് ഒരു ഇതും ഇല്ല ഇപ്പൊ ഇരുന്നാൽ തന്നെ കൊതു കടിക്കും വെറുതെ ഒന്നും മിറ്റത്ത് ഇരുന്നാൽ തന്നെ ഈ ഉച്ചയ്ക്കൊക്കെ ആയാലും
മ്മ് പക്ഷെ പണ്ടൊക്കെ ആരുന്നെങ്കിലും നമുക്ക് സന്ധ്യാസമയത്ത് മാത്രമേ കൊതു വരുത്തുളളായിരുന്നു ഇപ്പൊ പകലും ഉച്ചക്കും രാത്രിയിലും എല്ലാം കൊതുവാ
ആഹ് അതിനിഷ്ടം പോലെ വളരാൻ വെള്ളം കെട്ടി കിടക്കുകയോ മഴയും വെയിലും കൂടെ ഒക്കെയാവുമ്പഴേ രണ്ടും കൂടെ ഒക്കെ ആവുമ്പോ അവർക്ക് നല്ല കാലാവസ്ഥയാ ഈ സമയൊക്കെ ആവുമ്പോഴായിരിക്കും കൊതുക് മുട്ടയിട്ട് കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് അത് മൊത്തത്തി നമ്മളെ കടിക്കുന്നത് വന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തം അസുഖമായിരിക്കും അതിനാണെങ്കിൽ മരുന്നുമില്ല അസുഖം എല്ലാ ആശുപത്രിയിലും തിരക്കാന്ന് പറയുന്നത് കേട്ട് ഇതിനകത്ത് കേട്ടിട്ടില്ലെ എത്ര പേർക്ക് ഡെങ്കിപനി പിന്നെ എന്തോ ഷിഗല്ല ഇപ്പൊ പുതിയ രോഗങ്ങളൊക്കെ വന്നൊണ്ടിരിക്കുവല്ലേ പേര് ആഹ് അതൊക്കെ വന്നോണ്ടിരിക്കുവാ അപ്പൊ അതും വെള്ള ത്തീ ന്നൊക്കയാ പകരുന്നത് നമ്മള് വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഇപ്പൊ പുറത്തുന്നൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ വരുന്നത്
സ്കൂളീന്നും ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഈ ശിഖല ബാധിച്ചന്ന് പറയുന്ന കേട്ട് അതായത് ഈ ടാങ്കിലെ വെള്ളം എന്തൊ ക്ലീൻ ചെയ്യാത്ത പ്രശ്നം കൊണ്ടൊക്കെയാണ് ഉ
നമ്മള അതെല്ലാം വീട്ടില എല്ലാം ഇത്ര നാളാകുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യണം നമ്മള് ചിലപ്പോ അത് ശ്രദ്ധിക്കത്തില്ല എല്ലാരും വല്ലപ്പോഴൊക്കെല്ലേ നമ്മള് ചെയ്യത്തുള്ളൂ സ്കൂളില ഒക്കെ ആണെങ്കിൽ പിന്നെ ചെയ്യുവോന്ന് പോലും അറിയത്തില്ല
ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് ഹെൽത്തിന്ന് ഈ ബ്ലീച്ചിങ് പൗഡർൊക്കെ കൊണ്ടുത്തരും നമ്മുടെ വീടുകളില് അപ്പൊ അതൊക്കെ ഇട്ട് കിണറ്റില് ശുദ്ധിയാക്കും നമ്മള് അവിടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ കിട്ടാറുണ്ടോ
ഓ ഓ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ഇവട്ടം വന്നില്ല വരുവായിരിക്കും സമയയി വരുന്നല്ലേ ഉള്ളൂ അവിടന്ന് എന്തായും വരുവായിരിക്കും
ഉ ഇവിടെ കൊണ്ട വന്നായിരുന്നു ഞങ്ങളിട്ട് പക്ഷേ അത് ബ്ലീച്ചിങ് ഇട്ടാല് രണ്ടുമൂന്ന് ദിവസം വെള്ള ത്തിന് ആ ചെവകാണും നമ്മള് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഏത് ചോറായാലും കറി ആയാലും എന്തുണ്ടാക്കിയാലും ആ അതിന്റെ ഒരു ചെവ കാണും വെള്ളത്തിന്
ആഹ് അതാ ബ്ലീച്ചിങ് പടറിന്റെ അല്ലെങ്കും അതിന്റെ ഒരു മണ ഒരു വല്ലാത്ത മണമാണ് എനിക്ക്‌ ഇഷ്ടമല്ല ഞാന് വീട്ടിൽ ഇങ്ങനെ ഇടുമ്പോം ഞാൻ പറയും കുറച്ചിട്ടാ മതി അതിന്റെ സ്മെല്ല് നമുക്ക് പറ്റത്തില്ല ദൂരോട്ടൊക്കെ പോയ ബ്ലീച്ച്ക് ളോറിൻ കലക്കിയ വെള്ളമൊക്കെ ആയിരിക്കത്തില്ലെ നമക്ക് അങ്ങോട്ടൊക്കെ വേറെ സ്ഥലത്തൊക്കെ പോക്മ്പോ കിട്ടുന്നെനമുക്ക് കുടിക്കാൻ പോലും പറ്റത്തില്ല
ഞങ്ങൾ ഇത്തവണ ആറ്റുകാൽ പൊങ്കാലേക്ക് പോയ പ്പം അവിടെ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഒരു വി മുറ്റത്താ പൊങ്കലായിട്ടത് പക്ഷെ അവിടുന്ന് എടുത്ത വെള്ളം ഇതേപോലെ ഇ ക്ലോറിൻ ബ്ലീച്ചിങ്ങ് ഇട്ട വെള്ളമായിയിരുന്നു നമ്മൾ ആ അവിടെ നിന്ന് എല്ലാരും ആ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് ത്താ പൊങ്കാലയി ട്ടത് വീട്ടിൽ വന്ന് ആ പായസം കുടിച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് ആർക്ക പരിസരത്തുള്ള ആർക്കുംകൊടു ക്കാൻ പോലും പറ്റില്ല കാര്യം ഭയങ്കര ക്ലോറിന്റെ ചെവ ആയിരുന്നു അത് നമുക്ക് പോലും കഴിക്കാൻ പറ്റിയില്ല
ആഹ് അതാ എനിക്കതിന്റെ സ്മെല് ഇഷ്ടമല്ല നമുക്ക് പറ്റത്തില്ലത് കുടിക്ക എന്നാലും നമ്മള് വെള്ളം ശുദ്ധിയാക്കാൻ വേണ്ടി അത് ഇട്ടെ പറ്റത്തുള്ളൂ നമുക്ക് ഇഷ്ടമല്ലന്ന് പറഞ്ഞാലും നമ്മള് ബാക്കിയുള്ളവർ ഇതെല്ലാം നോക്കി നമ്മള് ചെയ്തേ പറ്റത്തുള്ളൂ
അതെ
ആഹ് അതാ ഇങ്ങനെ മൊത്തത്തെ അസുഖങ്ങളും എല്ലാട്ടും ഇങ്ങനെ ഇരിക്കുന്നു പനി എങ്ങനെ ഉണ്ട് കൊറവുണ്ടോ
പനി കുഴപ്പല്ല വേറെ ബുദ്ധിമുട്ടൊന്നുല്ല. തൊണ്ടവേദനയും ജലദോഷായിരുന്നു അതിന് മരുന്ന് വാങ്ങി അല്ലാതെ വേറെ പ്രത്യേകിച്ച് തളർച്ചയും കാര്യങ്ങള് ഒന്നുല്ല
ആഹ് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം പിന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്താൽ മതി മറ്റെ കരിക്കിൻ വെള്ളവും കഞ്ഞി വെള്ളവും അതൊക്കെ കുടിച്ച നമുക്ക് ക്ഷീണം വരത്തില്ല പെട്ടെന്ന്
ഉം ഉം
എന്നാ ശരി വെക്കട്ടെ
ആഹ് ശരി
ആഹ്